ആഹ് കേക്കാവോ നെറ്റ് ഇഷ്യൂ ഉണ്ടല്ലേ ആഹ് കേക്കാം കേ
ആഹ് അത് ഉണ്ടാവൂടാ മഴയല്ലേ ഇപ്പൊ
ആഹ് എല്ലാംടുത്തൊണ്ട് ഇന്നലെ മുതല് വിളിച്ചിട്ട് എല്ലാരും പറയുന്നു കിട്ടുന്നില്ല കോള് ക കട്ടായി പോവാനോക്കെ
ആഹ് അങ്ങോ ടുംഇങ്ങോടും ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങോട്ട് വിളിക്ക നെറ്റിന്റെ പ്രശ്ന നൊക്കെ അങ്ങോട് മനസ്സിലാക്ക
ഉ ഉ അതെ എല്ലായിടത്തുണ്ട് മഴ തോർന്നിട്ടില്ലല്ലോ
അതെ
മഴ തന്നെ വിശേഷം മഴ ഒരു രക്ഷയില്ല പോറത്തിറങ്ങതിരിക്കും
അതെ അതെ അതെ അതെ എത്ര എത്ര പിള്ളോരൊക്കെണ്ട്
രണ്ടു പേര്
ആഹ് ആഹ് എന്ത് ചെയ്യുന്നു അവളമാര് പിള്ളേര്
ഒരാ ഒരാൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൾ അംഗനവാടി
ആഹ് ഇവിടെ എനിക്ക് മൂന്നാൾക്കാരാണേ മൂത്ത ആള് മൂന്ന് രണ്ടാമത്തെ ആൾ എൽ കെ ജി മൂന്നാത്തെ ആളെ അടുത്ത വർഷ എങ്ങനെങ്കും ചവിട്ടി പുറത്താക്കണം മൂന്ന് വയസ ആയോള്ളൂ
മൂന്ന് വയസ്സ ആയുള്ള മൂന്ന് വയസ്സ് ലിരിതൊള്ളോ അംഗനവാടി
എടാ എനിക്ക് ഇച്ചിരി ആ അങ്കമാടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇച്ചിരി അടുത്ത് അകന്നാ
ആഹ്
അത് കാരണം രാവിലെ മൂന്ന് മണിക്ക് പോയിട്ട് പിന്നെ ഞാന് പ പത്തുമണിക്ക് തിരിച്ച വരെണ്ടി വരും ഇ മൂന്ന് അല്ല രിവിലെ പത്ത് മണക്ക് പോയിട്ട് മൂന്ന്ണിയാവുമ്പോഴേതിരിച്ചു വരത്തുള്ളൂ
വരോള്ളോ
ആഹ് അപ്പ പിന്ന അല്ലെ പിന്നെ ഞാൻ അവിടെ ഇരുന്നിട്ട് മൂന്ന് മണിക്ക് ഇവരെ കൂട്ടിക്കൊണ്ട് വരേണ്ടി വരും
ആഹ് അത് പാട പിന്നെ പിള്ളേർ ഇരിക്കത്തുല്ല പിന്നെ
ആഹ് അല്ല അത് നടക്കെല്ലല്ലോ
അത് നടകേലവീട്ടിൽ പോയിട്ട് പണിയില്ലെ പത്ത് മണി തൊട്ട് മൂന്നുമണി വരെ അങ്കനവാടിയിൽ ഇരുന്നപ്പ പണി നടക്കുകയായിരുന്നു
അതുല്ല അന്നാ പിന്നെ വീട്ടിൽ ഇരുന്നാ പോരെന്ന് അപ്പൊ അതുകൊണ്ട് ഈ വർഷം വിട്ടില്ലടാ വിട്ടില്ലന്ന് വെച്ച കഴിഞ്ഞാൽ നമ്മളത് റി സ്ക്ക് എടുത്ത് നമക്ക് ഒത്തിരി പറ്റത്തില്ല
ആഹ് പിന്നെ മഴയുണ്ടാ?
മഴയുണ്ട് മഴയുണ്ട്
അതെ മഴ ഇങ്ങനെ നിക്കുന്ന കാരണം ത ണുപ്പ് ഭയങ്കര കൂടുതല
ഉം അതെ അതെ അതെ
കൊതൂണ്ട് തേ കൊതു മഴ ഇങ്ങനെ പെയ്യണ കാരണം കൊതുക് ഭയങ്കര
കൊതുകിനെ കുറിച്ച് നമ്മള് ആലോയ്ക്കേ വേണ്ട
മൂത്താക്ക് പരീക്ഷയൊക്കെത്തടെ മിഡ് ടേം മോഡൽ എക്സാം അല്ലേ മിഡ് ടേം അല്ലേ
ആഹ് അതെ അതെ അതെ
സ്കൂള് തുറന്ന്‌ പുസ്തകം തൊറന്നില്ല പരീക്ഷയായി
എന്നതാ എഴുതണ്ടേന്ന് അറിയത്തില്ല
ആഹ് സ്കൂള് തുറന്നതേ ഉള്ളൂ പുസ്തവോക്കെ കൈയ്യി കിട്ടി ഒന്ന് തൊറന്നു വരുന്നതേ ഉള്ളു അയ്ന് മുന്നേ പരീ രീക്ഷ
ഉം ഉം
എല്ലാം പെട്ടെന്നായിരുന്നു ഒരു വർഷത്തെ ആദ്യത്തെ പരീക്ഷ വന്ന്
ഉം അതെ അതെ അതെ അതെ അതെ അതെ
ഉ ഇവിടെ ആകെ സ്കൂള് തുറന്നിട്ട് പത്ത് ദിവസം പോലും അടുപ്പിച്ച് സ്കൂളീ പോയിട്ടില്ല പരീക്ഷക്കെത്ത് മഴ പനി പിള്ളേർക്കൊക്കെ പനിയുണ്ട്
ഏഹ്
ഒന്നും മൈക്ക് വെച്ചിട്ട് തെളിച്ച് പറയ്
ഏറ്റവും കൂടുതൽ ഏഹ് ക നമുക്ക് പണി കിട്ടുന്നത് ജലദോഷോ പനിയോ വന്നു കഴിയുമ്പഴാണ്
പനിയാ ഒരാൾക്ക് വന്നാ എല്ലാവർക്കും ആകൂം ചെയ്യും
അത് വരണവല്ലോ അത് വരുന്നതിലാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഇരിക്കുന്നത് അതാണ് ആവശ്യം നമക്ക്
ഒരാൾക്ക് വന്നാ മതി പിന്നെ എല്ലാർക്കും ആയി പെട്ടെന്ന് മാറുവോ മാറത്തും ഇല്ല
അയ്യോ
ചൊമയൊന്നും മാറത്തെയില്ല അത് ഇത്തവണ വന്ന പനി എണീക്കാൻ മേലാത്ത പോലെ ശരീരം വേദന തലവേദന എല്ലാം
ഇത് പനി തന്നാണോന്ന് ആർക്കറിയാം
ആഹ അങ്ങനെയാണ് വരുന്നത് മൊത്തം എണീക്കാനുള്ള ശേഷിയില്ല
ഉം
ചൊമയൊന്നും മാറത്ത് പോലും ഇല്ല വന്ന് കഴിഞ്ഞ
എനിക്കാണെങ്കി ഒരു മാ എനിക്കാണ് ഒരു മാസം മുമ്പ് അങ്ങാണ്ട് വന്നത രണ്ടു മാസം മുമ്പങാണ്ട് വന്നതാ ഒരു ജലദോഷം
മാറുന്നില്ല അല്ലേ
ജലദോഷം പോയി പിന്നെ അതിന്റെ ആ പകുതി പകുതിയായിട്ട് തലവേദനക്ക് തലവേദന ജലദോഷത്തിന് ആഹ് കഫക്കെട്ടിന്റെ ആന്ന് പറയുന്നു അതങ്ങനെ ഇതിങ്ങനെ
തലവേദന
ആഹ് പിന്നെ വേറൊരു സാധനം വന്നെ എന്നാനറിയാവോ എവിടുന്നാന്നറിയത്തില്ല ആരാന്നറിയത്തില്ല ഒരു അത്യാവശ്യ സമയത്ത് കൂടെ കൂടെ ചുമയോട് ചുമ
അത് പിന്നെ ഈ പനിയുടെ കൂട്ടത്തിൽ ഉള്ളതാണല്ലോ
പനി വന്നപ്പോ ഇല്ലാരുന്നു
പനി മാറിക്കഴിഞ്ഞപ്പോഴാണ്
എനിക്ക് സത്യം പറഞ്ഞ മെയ് മാസം അവസാനം വന്നതാ ഒരു പനി
ആഹ്
ഇതിപ്പോ ജൂണും തീർന്നും ജൂലൈയും തീർന്നും തീരാറവാൻ പോകുവാൻ തോന്നുന്നു എനിക്ക്
എന്നാ വെച്ച് ചോറും കറിയൊക്കെ
ചോറ് ദേ മത്തി
മത്തി മേ ക്കറി കറിയും വറുത്തു ഇന്ന് ഇവിടെ ഏതാണ്ട് മുന്നൂറാ മുന്നൂ
ആഹ് ആഹ് ഇവിടെ ഞാനിന്ന് ചോദിച്ചിട്ട് ആരും മത്തി കൂട്ടണ്ടാന്ന് പറഞ്ഞ് മുന്നൂറ്റി നാല്പ്പത് രൂപ
ആഹ്. കാരണം ഇന്ന് മീൻ ഇല്ലായിരുന്നു ഏഹ് ഇവിടെ ഹസ്ബന്റ് സ്കൂൾ ബസ് ഡ്രൈവറാ രണ്ടു ദിവസം ഓട്ടം ഇല്ലാഞ്ഞപ്പോ ഇവിടെ മീൻ എടുക്കാനായിട്ട് അവര കൂടെ മീൻ വണ്ടിയെ ഓട്ടം പോയാരുന്നു ഡ്രൈവർ ആയിട്ട്
ആഹ്
അന്നാരാ പറഞ്ഞത് മീനില്ല പോയിട്ട് അന്നിട്ട് ആകെ കിട്ടിയത് കുറച്ച് മത്തിയ അതിന് മുന്നൂറ്റിമ്പത് രൂപ വിലയും
ഉം
മത്തി നല്ല മത്തിയാരുന്ന്
അത് കൊതിപ്പിക്കല്ലേ ഞാൻ
എന്നിട്ടെന്നാ പറ്റി കറി മത്തി മേടിച്ച്
ഉപ്പ ഉള്ളോണ്ട് മത്തി മേടിച്ചിട്ട് മത്തിയും കൂടെ ഒന്ന് മുളകിട്ടിട്ട് മുറിച്ച് പുഴുങ്ങാന്നും പറഞ്ഞോണ്ടിരുന്നതാ അത് ഇന്നലത്തെ ഇച്ചിരി ക ഇരുന്നാണെ
ആഹ് ആഹ് കപ്പയും മത്തി പിള്ളാര് കഴിച്ചോളുവോ കപ്പയൊക്കെ?
അങ്ങനെ ഒന്നുല്ല നമ്മളെന്തേലൊക്കെ ആക്കിയങ്ങ് കൊടുക്കും നമ്മുക്കതല്ലേ പ്രധാനം ഇതിങ്ങടെ വയറെങ്ങനെയാ നറക്കാ രുചിക്കും നല്ല ഗുണത്തിനും അങ്ങ് കൊടുക്ക
ആഹ് ആഹ് വള കയ്യെലൊക്കെ വളൻ കയ്യെലൊക്കെ വളം കടിക്കൂന്ന് പറ വെള്ളത്തീ കളി മകൻ
ഉം ഉം
വെള്ളം നിക്കുവാ മുറ്റത്ത് വീട്ടിലൊക്കെ
മഴ നല്ലോണം ഉണ്ടായിരുന്നോ നല്ലേ?
മഴയുണ്ടായിരുന്നന്നെ അതോണ്ട് മിറ്റത്ത് വെള്ളവുണ്ട് വെള്ളത്തില് കളി
ഓഹ ഓഹ് ഓഹ് ഓഹ് ആഹ് പനിയും ജലദോഷവും അസുഖങ്ങ ളൊക്കെ വന്ന് കഴിഞ്ഞാ ഭയങ്കര പാട അതുകൊണ്ട് മക്കളായിട്ട് ശ്രദ്ധിച്ചോളാൻ പറ
അതെ ആശുപത്രിയിലെക്കെ എന്ത് തെരക്കാണ് കഴിഞ്ഞ ദിവസം ചെന്നിട്ട്
ഉം അവരിപ്പം ഹോൾസെയിൽ ആയിട്ടും കൂടെ മരുന്ന് കൊടുക്കാവോന്ന് നോക്കി കൊണ്ട അവരിരിക്കുന്നത് അത് കാരണം കൊണ്ട് നമുക്കിപ്പെ അതും പറയാൻ പറ്റത്തില്ലല്ലോ അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ?
അവരേം കുറ്റം പറയാൻ പറ്റത്തില്ല എന്തു തെരക്കാണ് ആശുപത്രിയിലൊക്കെ ചെന്നിട്ട് പനിയാണ് മൊ ത്തം ഇല്ലാത്ത പനിയൊന്നു ഇല്ല എല്ലാ അസുഖവും ഉണ്ട് ശർദില് ലൂസ് മോഷൻ
ആഹ് പനി പിടിച്ച് കഴിഞ്ഞാ ഇപ്പൊ വരുന്നതാണ് വയറ് വയ റ്റിന്നൊഴിച്ചില്, ഛർദി, വയറ്റി പിടിക്കാഴിക
അതെനിക്ക് തോന്നുണു ഈ പനീടെ തന്നെയാണെന്ന് തോന്നുന്നു പനി
ആഹ് പനിയിടെ വയറെളക്ക അത് നമ്മള് സ്വാഭാവികമായിട്ട് നമ്മൾ അതെന്തു കൊണ്ടാ ചിന്തിക്കാത്തെ? പനി വരുമ്പം നമ്മുടെ ശരീരത്ത് കൗണ്ട് കൂടോ കുറയോ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്ത് അണു ണുക്കള് കൂടുകയും പ്രകൃതി പ്രതിരോധി ക്കാതിരിക്കാനുള്ളെ അതിങ്ങള് ചെയ്യേം ചെയ്യുമ്പോ നമ്മുടെ ഭക്ഷണങ്ങള് വയറ്റിലോട്ട് ചെല്ലുമ്പം ദഹിക്കാതെ വന്ന് കഴിയുമ്പോ നമ്മൾ എടുത്തടിച്ചോലെ ഛർദ്ദിക്കും അല്ലേ വയറ്റീന്നൊഴിയും അപ്പൊ ഇപ്പ വരുന്ന വൈറസുകള് പഴയ ചെറിയ വ ചെറിയ വൈറസുകളല്ല വൈറസുകൾ നല്ല ആറ്റം ബോംബായിട്ട് വരുന്ന കൊണ്ട് പെ പെട്ടെന്ന് ഇതിന് പ്രതികരണം ഉണ്ടാവും ഇപ്പൊ ഈ പിള്ളേരൊക്കെ ആണേലും വ ആഹ് വരുന്ന വെള്ളങ്ങളൊക്കെ എന്ന് പറഞ്ഞാലും എല്ലാം തന്നെ നല്ല അഴുക്ക് വെള്ളങ്ങളല്ലേ
ആണ് കൊള്ളത്തില്ല ഈ വെള്ളത്തിന്നാണ് ഏറ്റവും കൂടുതൽ പണി കിട്ടണത്
അതെ അതെ അതെ അതെ അപ്പ അത് അങ്ങനെ വന്ന് കഴിയുമ്പത്തേക്ക് ആഹ് നമ്മളെ ചീ ത്ത വെള്ളവ പിന്നെ നമ്മുടെ ഭക്ഷണങ്ങളിൽ നിന്നും എപ്പഴും തെളപ്പിച്ചാറിയ വെള്ളം കുടിപ്പിക്ക ആഹ് എല്ലാം തിളപ്പിച്ചാറിയ വെള്ളം കൊടുക്ക കൂടുതലും
പച്ച വെള്ളത്തീന്നാണ് ഇപ്പൊ മൊത്തം
അതെ അതെ അതെ അതെ
ആഹ് മറ്റേ കുപ്പി ഈ കടകളിന്ന് വാങ്ങിക്കുന്ന ഈ ഫ്രൂട്ടി ഇതെല്ലാം ഇപ്പൊന്നും കൊള്ളത്തില്ലന്ന് പറയുന്നുണ്ട്.
ആഹ് അതെ അതെ അതെ അതെ
ജ്യൂസ് പോലും ഫ്രഷ് ജ്യൂസ് പോലും കുടിക്കാൻ പറ്റത്തില്ല.
ഉം
തെളപ്പിച്ച വെള്ളം പിന്നെ വയറു വേദ പിള്ളേർക്ക് എല്ലാർക്കും ഉണ്ട് വയറുവേദന അത് ഈ മാഗിയും ലൈസും ഒക്കെ കഴിച്ചിട്ടാ.
ഉം അതെ അതെ
അഹ് എന്തോ പൂപ്പല് പോലെ എന്തോ ഒരു സാധനം ഇങ്ങനെ കൊടലില് പറ്റിയിട്ടേ
അതെ അതൊന്നും കൊള്ളു പൊള്ളുന്ന സാധനം മ്മ് അതെ
ആ ഇവിടെ ഞാൻ വഴക്ക് പറയുന്നുണ്ട് ഇനി യിപ്പി കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൻ കടയിൽ പോയിട്ട് വരുമ്പോ ഇവിടെ. ഇത് മേടിച്ചുണ്ടാക്കി തിന്നലാണ് പരിപാടി.
ഓ പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല നമ്മള് പോലും കണ്ടാ ഒന്ന്. തിന്ന് നോക്കും.
അതെ അത് കഴിച്ചു നോക്കും. ഞാനിവിടെ കടയിൽ വർക്കിന് പോയിട്ട് വന്ന് വരുമ്പോഴത്തേക്ക് മിക്കാവാറും ഇവിടെ. ഇത് മേടിച്ച് ഉണ്ടാക്കി വെച്ച് കഴിക്കുക.
മ്മ്
ഞാൻ വരുമ്പോ പാത്രത്തിനൊക്കെ കഴിച്ചേച്ച് വെച്ച് വെച്ചിരിക്കണ
മ്മ്
പക്ഷേ കൊള്ളത് മസാല എടെ പ്രശ്ന
മ്മ് മ്മ് മസാല നമ്മള് ഇപ്പൊ നമുക്ക് ഉപയോഗിക്കണ സാധനങ്ങൾന്ന് പറഞ്ഞഴിഞ്ഞാൽ എല്ലാം മസാല. എല്ലാം ചേർത്തിട്ടല്ലേ അതിൻ്റെതായ ഒരു
ഇന്ന് കടകളീന്നുള്ള പലഹാരോം
മ്മ് മ്മ്
പിള്ളാര് നല്ല കളിയാണോ അവിടെ വഴക്കാണോ കളിയാണോ
ആഹ് എന്തൊക്കെയോ നമ്മളത് നോക്കണില്ല ഒച്ച നല്ലോണ്ണം കേക്കാവോ
ആഹ് സൗണ്ട് കേക്കുന്നുണ്ട് ഇന്ന് ഇ ഇന്ന് പിന്നെ ആർക്കും പഠിത്തം ഇല്ലല്ലോ അല്ലേ
അതെ അതെ എന്നാ വ ച്ചോ എടക്ക് വിളിക്കേ ഓക്കെ ആയിക്കോട്ടെ
ആഹ് പഠിക്ക്